ഹലോ
നമസ്കാരം
നമസ്കാരം
ഉം
എന്തെക്കെണ്ട് വിശേഷം
സുഖം സുഖമായിട്ട് പോകുന്നു ഓ
എന്താ പണി
പണി വൈകുന്നേരം അല്ലേ അപ്പൊ ഇങ്ങനെ പൊറത്തേക്ക് ഇങ്ങനെ എറങ്ങിയതെയിനി
മക്കളൊപ്പം കളിക്കാൻ എറങ്ങിയതാ
ആ മക്കളൊപ്പം കളിക്കാൻ എറങ്ങിയതാ ഇപ്പൊ കുട്ടികൾ ഫുള്ള് മൊബൈൽന് അഡിക്റ്റ് അല്ലെ അപ്പൊ വൈകുന്നേരം അവരെങ്ങനെ കൊർച്ചേരം പൊർത്തു കൂടെ ഇങ്ങനെ നട്ത്തിക്കും
ആ കളിക്ക്ണ കുട്ടാളൊക്കെ ഇൺ
പ ഡൂന്ന വടൊ ആ് കളിക്ക കളിക്കടെ കുട്ടികൾുണ്ട്
എന്ത് കളിയാ കളിക്കൽ
മോൾക്ക് ഒര് സൈക്കൾ ഇണ്ട് വല്ല്യ മോക്ക് ഓൾ ആ സൈക്കളായിറ്റും അങ്ങനെ ഓളെ ചെങ്ങ ഓളെ ഫ്രണ്ട്സ് ആയിറ്റും അങ്ങനെ നടക്കും
ആ
ചെറിയ കുട്ടി പിന്നെ ചെർതാണ് ഒന്നര വെയസ്സായിട്ട് ഇണ്ട് അപ്പം ഓൾ ഇങ്ങനെ മറ്റോലെ വേക്ക്ൽ അങ്ങനെ നടക്കും
ഇപ്പൊ പണ്ടത്തെ മാതിരി സ് സാറ്റ്കളിം തൊട്ട് കളിം ഒന്നും ഇല്ലേ
ആ അതൊന്നും ഇല്ല അതൊന്നും ഇപ്പം കുട്ടെക്ക് അറിയില്ല
ഉം അയിന് കൊറെ കുട്ടെൾ വാണം ലെ
ആ കുട്ടികൾ ഇവടെ കൊറെ ഇണ്ട് ഫുള്ള് കുറെ പെൺകുട്ടികൾ ഇണ്ട് പക്ഷെ ഓല് ഓല്ക്ക് എല്ലാർക്കും സൈക്കൾ ഇണ്ട് അപ്പം എല്ലാർക്കും ഇപ്പം പുതെ സൈക്കൾ വാങ്ങിയതാ ഇവടെ ഇബടെ ഒര് ചെറിയ റോ ഡാണ് പോക്കറ്റ് റോഡാണ് അപ്പൊ ആ റോട്ടിനങ്ങനെ സൈക്കൾ ഓട്ടി അങ്ങനെ നട്ക്കാ
ആ ആ സൈക്കളോട്ട്ണെ നല്ലൊര് വ്യായാമം തന്നെയാണല്ലോ മക്കക്കൊക്കെ ഒന്ന് വ്യായാമം ആവു
മ് ഓല്ക്ക് അതൊരു വ്യായാമാണ്.
ഇസ്കൂൾക്കൊക്കെ എങ്ങനെ നട്ന്നാണോ ബസ്സിനോ എങ്ങനെ പോവല്?
ക്ക് ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട്.
മ്മ് ദൂരായിരിക്കൂലേ സ്കൂള്
ആഹ് കൊറച്ചു ദൂരമുണ്ട് പിന്നെ ഇപ്പത്തെ കുട്ടികളൊന്നും നടന്നു പോകുലല്ലോ
മ്മ് ഇപ്പൊ നടന്നു പോവാനായിട്ട് പറ്റൂല്ല നായികളും ഒക്കെ ഉള്ളത് കൊണ്ട്
ആഹ് പേടിയാണ് കുട്ടികളെ ഒറ്റക്ക് നടത്തി കൊണ്ടുപോകാൻ പേടിയാണ് പറഞ്ഞയക്കാൻ പേടിയാണ്
മ്മ് അങ്ങനെ പേപ്പറിലും ഇതിലൊക്കെ കാണല്ലേ നായ്ക്കള് ഒപ്പം കൂടുന്നതും കടിച്ചണതൊക്കെ ഇങ്ങനെ പത്രങ്ങള് മൊബൈലൊക്കെ- എടുത്തപ്പ അതന്നെല്ലേ ഉള്ളൂ അപ്പൊ കുട്ടികള് ഒറ്റക്ക് പോവൂല്ല ഇപ്പൊ നടന്നോണ്ട്
മ്മ് ആഹ് ഓല്ക്ക് മടിയാണ്
മ്മ്
നമ്മുക്ക് പേടിയാണ് അങ്ങനെ പറഞ്ഞയക്കാന്
സ്കൂൾ ബസ്സാ ഓട്ടോ സ്കൂളിന്റെ
അല്ല ഓട്ടോയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഓട്ടോയാണ് ഇവിടെ അടുത്തുള്ളവര് ഏട്ടന് ഓട്ടണതാണ് ഓലെ മോളും ഉണ്ട് സ്കൂളില്
ആഹ്
അപ്പൊ അങ്ങനെ കൂട്ടി പോണതാണ്
അപ്പ അയിന്റെ കൂട്ടത്ത് പറഞ്ഞയക്കണായിരിക്കൂല്ലേ
ആഹ് അപ്പം ഓലൊപ്പം പറഞ്ഞേക്കും. അവിടുത്തെ മോള് സ്കൂള് പോവലൊക്കെ തുടങ്ങിയോ?
ആഹ് കൊഇവടെ നേഴ്സറിയില്
ഓഹ്
നഴ്സറി പോവണ്ട്. ഇവിടുന്ന് നദാന്ന് പോകാനുള്ളൂ കുറച്ച് ദൂരേ ഉള്ളൂ.
ഏഹ് അടുത്താണോ നഴ്സറി?
ത്താ ആഹ് റോഡ് വലന്നുറിഞ്ഞാണ് പോവാനുള്ളൂ അപ്പോ അങ്ങ ട്ടടാക്കി കൊടുക്കും.
അപ്പോ അത് പേടിയല്ലേ റോഡ് വേലങ്ങുറിഞ്ഞുമ്പോ?
ആഹ് ഓല് അങ്ങട്ടേക്ക് ആക്കികൊടുക്കും ഇവുടുന്ന് കൊറച്ചൊര് രണ്ടിനിറ്റാ നടക്കാനുള്ളൂ.
ആഹ്
ആ ഓമ് ഓന ട്ട് ആക്കി കൊടുക്കും. റോഡ് വെല്ങ്ങുറ്ച്ച് വെല്ങ്ങുറ്ച്ചാണ്ട് കൊടുക്കും പിന്നെ ഓലാട് പോവും ഇങ്ങട്ട് വരുമ്പോ നഴ്സറീന്ന് ഓല് ടീച്ചേഴ്സ് റോഡ് വെല്ങ്ങുറ്ഞ്ഞ് പറ്ഞ്ഞയക്കും പിന്നെ അവിട്ന്നങ്ങെനാട് നടന്ന് പോരാനുള്ളു ഓല് ശ്രദ്ധിക്കും ടീ ച്ചേഴ്സ് ശ്രദ്ധിക്കും വിടുമ്പം
ആ
അപ്പൊ പിന്നെ ഏ ബുദ്ധിമുട്ടില്ല പിന്നെ വരുമ്പോത്തിന് നമ്മൾ ഇവിടെ വാതിലും തൊറ്ന്ന് നിന്നാല് പിന്നെ
ആ പേടിക്കാല്ലല്ലൊ
ഉം ക്കാണാ വര്ന്നത് കാണാമ്മ
ആ ത്ര അടുത്താണോ
ആ ആ അടുത്താ അതോണ്ട് പിന്നെ വല്ല്യ ബുദ്ധിമുട്ടില്ല ഓ സ്കൂള് സ് കൂള്ക്കൊക്കെ ഇവിടുന്നന്നെ കൊറ്ച്ച് ദൂരം പോവാണ്ട്
ഏ സ്കൂള് ദൂരയാണോ
ആ കൊറ്ച്ച് വ്ട്ന്നാണ്ട് കൊറച്ചാണ്ട് പോവാണ്ട് ഇപ്പയിന് വണ്ടിയൊക്കണ്ട് സ്കൂള്ല്ന്ന്
ആഹ് ശരി
ഉം കുട്ടികൾ ഇവിടെ അടുത്തന്നൊക്കണ്ട് കുറെ കുട്ടികള്ണ്ട്
ആഹ് ആഹ് ആഹ് മ് അപ്പൊ ഓലകൂടെ പറ്ഞ്ഞയ്ക്കലേക്കാരെല്ലേ
ആഹ് ഓലകൂടെ അങ്ങനാട് പോവും നടന്നടന്ന് പോവും ഒപ്പരം ഞാന് നോക്കി കൊടുക്കും റോഡ് വെല്ങ്ങുറീയിച്ചൊടുക്കും അങ്ങനാട് പോവും
സ്കൂൾക്ക് ഭക്ഷണൊക്കെ കൊണ്ടോണോ
ആഹ് സ്കൂളിലല്ല നഴ്സറിലാ ആ നഴ്സറിക്ക് ഭക്ഷണം കൊണ്ടോണം നഴ്സറില് ഭക്ഷണം ഓല് പത്ത്മണിക്കൊര് കഞ്ഞിയൊടുക്കും പിന്നെമ്മള് ഉച്ചകത്തെ ഭക്ഷണം മ്മള് കൊടുത്തയക്കണം
ആഹ് ആഹ് ങ്ങളന്താ ഇണ്ടാക്കല്
ഞങ്ങൾ ചോറ് തന്നെ കൊടു ക്കല് ചെലദിവ പ്പം ചോറൊടുക്കും ചെലദിവസം രാവില്ത്തെ എന്തെങ്കിലും കടി കൊടുക്കും
ആഹ്
മക്കൾക്കൊന്നും ചോറ് വേണ്ടല്ലോ ഒക്കെ രാവിലത്തെ കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി.
ആഹ് അത് മതില്ലേ?
ചോറൊന്നും വേണ്ട ചോറായാ പിന്നയിക്ക് കറി എരുവാണ്ന്ന് പറഞ്ഞ് അതൊന്നും
എരു എരുപറ്റു എരു പറ്റൂലേ?
എരുവ് വല്യരെു താല്പര്യം ഇല്ല എരുവ് ഇഷ്ടല്ല അപ്പൊ പിന്നെ രാവിലത്തെ കടി എന്തെങ്കി ലും ഉണ്ടെങ്കില് അത്ങ്ങനെ കൊടുക്കും
ഉം എന്താ രാവിലത്തെ കടിയൊക്കെ എന്തൊക്കെയങ്ങൾ ഉണ്ടാക്കല്
രാവിലെ പത്തിരിയോ പുട്ട് അല്ലെ നൂൽപുട്ട് നൂൽപുട്ടൊക്കെ ആയ മക്കൾക്ക് ഇഷ്ടാണ് പിന്നെ നമ്മളെ പണി വേഗം കയിയെം ചെയ്യും നുൽപൊട്ടൊക്കെ ആയല് ന്തെങ്കിലും കൊടുക്കും
മ്മ്
പത്തിരി നൂൽപുട്ടൊക്കെ നിങ്ങൾ അവിടെ സ്കൂൾക്ക് ഭക്ഷണം കൊടുത്തയക്കണോ വേണ്ട അവിടെ ഇണ്ടാവുവോ
ആഹ് ഇവിടെ സ്കൂളില് ഭക്ഷണം ഉണ്ടാവും ഇത് ഗവൺമെന്റ് സ്കൂള് ആണ് അപ്പൊ പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടാവല്ലോ രാവിലെ പത്ത് മണിക്ക് കഞ്ഞി ഉണ്ടാകും രാത്രി അല്ല ഉച്ചക്ക് ചോറും കറിയൊക്കെ ഉണ്ടാവും
ഇപ്പൊ ആദ്യത്തെ ഒന്നും മാതിരില്ലല്ലോ ല്ലെ നല്ല ഫുഡ് ഒക്കെ നല്ല
ആഹ് ഇപ്പോ ഫുഡൊക്കെ നല്ല ഉഷാറാണ് ഇപ്പൊ മുമ്പുള്ള പോലെ ഒന്നുല്ല മ്മ്
മ്മ് ഞമ്മളൊക്കെ പോയിനി അന്ന് ഒര് ചോറും ചെറുപയർ കറിയോ അല്ലെങ്കിൽ ഒരു വമ്പയർ കറിയെ ഒക്കെ ഒള്ളേനി
ആഹ് ഇപ്പൊ അതൊന്നല്ല ഇപ്പോ കുട്ടികൾക്ക് ആഴ്ചൽ ഒരു ദിവസം മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് അതൊക്കെയാണ്
മ്‌ഹ് മന്തിം അൽഫം ഫ്രൈഡ് റൈസ ഒക്കെ
ആഹ ഫ്രൈഡ്റൈസ് ഒക്കെ ചിക്കൻ കടായി അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് അല്ല അല്ലെ മുട്ട പുഴുങ്ങാട്ട് നമ്മള് റോസ്റ്റ് മുട്ട ഇതാക്കുവല്ലോ കടായി ആക്കി വെക്കുവല്ലോ
ആഹ്
അതൊക്കെയണ ഇപ്പൊ
ഉം തൈര് ചമ്മന്തി അച്ചാർ ഒക്കെ ഉണ്ടാവൂലേ
ഓ ഒക്കെ ഉണ്ടാവും പിന്നെ ആഴ്ചൽ ഒരു രണ്ടു ദിവസം പാല്
ആ അവിടുന്ന് കുടി ക്കാൻ കൊടുക്കുക അല്ല വീട്ട് നന്നായിക്കല
അല്ലൽ പാല് കുടിക്കാൻ കൊടുക്കലല്ലോ പക്ഷെ പാലായിട്ടല്ല കൊടുക്കല് ചെലപ്പോചില സമയത്ത് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും ചില സമയത്ത് ഹോർലിക്സോ അല്ലെങ്കില് പായസം ആക്കിയാട്ടോ അങ്ങനെയൊക്കെ കൊടുക്കല് പാല് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ട ആയിക്കോണന്നില്ലല്ലോ
ആഹ് ആഹ്
അപ്പം പായസൊക്കെ ആയാൽ പിന്നെ എല്ലാ കുട്ടികളും കുടിക്കും
പായസം ഹോർലിക്സൊ ബൂസ്‌റ്റോ ക്കെടുമ്പലെ
ആ ആ അങ്ങനൊക്കെയാണ് ഉണ്ടാക്കല്
ഉം
അവിടെ പാലൊക്കെ ഇണ്ടൊ കുട്ടികൾക്ക് സ്കൂള്ല്
ഇവിടെ ഇവിടുന്ന് സ്കൂൾക്ക് പോണ മക്കളൊന്നും ഇല്ല അടുത്ത്ന്നൊ ക്കെണ്ട് ഞങ്ങളെ വീട്ട്ന്ന് ഇല്ല ഇണ്ട് വിടിണ്ട് സ്കൂള് പാലോ മുട്ടൊക്കെ ഉണ്ട്ന്ന് പറഞ്ഞേക്കാം
ആഹ്
അല്ല ഭക്ഷണൊക്കെ നല്ലത ണ് പറയുന്ന കേക്ക നമ്മള് ഇവിടന്ന് സ്കൾക്കില്ല ഇവിട്ന്ന് നഴ്സറിക്കൊള്ളു
ആഹ് ആ നഴ്സറിയില് പിന്നെ അങ്ങനൊന്നും ഉണ്ടാവൂലയ്ക്കാരല്ലേ
ഇല്ല ആ നഴ്സറിയില് ഓല് അ ഞമ്മള് കൊടുത്തയക്കണന്നെ പിന്നെ രാവ് പത്ത് മണിക്ക് പത്ത് പതിനൊന്ന് മണി ആകുമ്പൊര് കഞ്ഞി കൊടുക്കും അല്ലെങ്കില് ബിസ് ക്കേറ്റിന്റെ ആയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അ പതിനോ - വൈകുന്നേരം ഒക്ക ആകുമ്പോ അതൊന്ന് കൊടുക്കും പിന്നെ ചാത്ത- അത് കഴിഞ്ഞ് പിന്നെ മൂന്നര ആകുമ്പോ വിടും ചെയ്യല്ലോ അല്ലെ
ആഹ്
മൂന്നര വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വിടും പിന്നെ ഇപ്പ അതിന്‌ നഴ്സറിയിലൊക്കെ ഓരോരോ ദിവസങ്ങളിൽ ഓരോ ഉണ്ടല്ലോ, ഇടക്കൊക്കെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടാവും ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടു- നമ്മളല്ല എല്ലാരും ഉണ്ടാക്കിയോണ്ട് എല്ലാർക്കും ഇഷ് കെയർ ചെയ്ത് കൊടുക്കുക
ആ എന്നാ ഓക്കെ ശരി